കേക്കണ്ല്ലേടാ
ഹലോ ആണ്ട്ണ്ട് കേക്കുണ്ട്
എസാ
പിന്നെന്താ പിന്നെന്താ ഈ ഉം
അല്ലേ
ഉം
വല്യ ഏ ബിസിനസൊക്കെ തുടങ്ങാണെങ്കില് എന്തായിരിക്കും നല്ല പ്രോഫിറ്റ് കിട്ടണൊരു ബിസിനസ്സ്
പ്രോഫിറ്റ് കിട്ടണ ബിസിനസ്സാ റൊൾഡ് ഗോൾഡ്
ഏ
എ എന്താണ്?
ഇതില്ലേ ഗ്യാരണ്ടി ആഭരണങ്ങൾ റോൾഡ് ഗോൾഡിന്റെ ഉം അതെല്ലപ്പൊ എല്ലാവരും വാങ്
ആ ഇപ്പൊ ഗോൾഡിനൊക്കെ നല്ല റേറ്റ് കൂടിയ കാരണം എല്ലാരും ഗോ മ റ്റേതൊക്കെല്ലേ യുസ് ചെയ്യു ണിലേ ആ അത് ശരിയാട്ടോ ശരി ക്ക് ഇപ്പടുത്ത് ഞാനൊരു അങ്ങനെ കണ്ടു ടാ ആയിരം രൂപയ ഉള്ളൂ ത്രേ വലിയൊരു രണ്ട് ണ്ടു പവനോക്കെ കണ്ടാ തോന്നും അങ്ങനത്തിന്റെ ആയിരം രൂപ ഉള്ളൂ പക്ഷെ പക്ക സ്വർണത്തിന്റെ അത് തന്നെ അത് കളറൊന്നും പോവില്ല്യാത്രേ അത് ശരിയാട്ടോ അപ്പൊ ഞാനിങ്ങനെ പറയാണേ ഇപ്പൊ സ്വർണത്തിനൊക്കെ നല്ല റേ റ്റും കൂടുതലാണ് അപ്പൊ തട്ടിപ്പൊക്കെ നടക്കല്ലേ പൊട്ടിച്ചു കൊണ്ടേലും അങ്ങനെക്കെല്ലേ അപ്പൊ അങ്ങ ങ്ങൻതൊക്കെ വാങ്ങിയിടാണ് നല്ലതുന്ന് ഇങ്ങനെ വിചാരിച്ചു
ആ ആൾക്കാര് അങ്ങനെ തന്നെ ഇപ്പൊ ഗോൾഡൊന്നുംഇടില്ല അത് എടുത്തുവെച്ചിട്ട് ഇങ്ങൻ റോൾഡ് ഗോൾഡിന്റെ ഇട്ടിട്ടാണ് നടക്കാ
അതെ പിന്നെ നമ്മടെല്ണ്ടെങ്കില് ആ നമ്മടേല് പഴേതൊക്കെ ണ്ട്ച്ചഅത് കൊണ്ടേ കൊട് ത്ത് കയ്ഞ്ഞ അവരെ തിരിച്ച് നമുക്ക് ക്യാഷായിട്ടൊക്കെ തരൂലേ അപ്പൊ അത്രക്ക് നല്ല ബിസിനസ്സാണൊ അത് അല്ല നല്ലോണ്ണം ക്യാഷ് ഒക്കെ കിട്ടോ അയിനൊക്കെ
ക്കണ് അതാണ് ആ അതും ഇക്ക് തോന്നീയിട്ടുണ്ട് തോന്നാണ്ട ആൾക്കാര് ഇപ്പ ഇതിന് നിക്കില്ലല്ലോ. അയ് നല്ല ബിസിനസ് ആയിട്ട് എനിക്ക് തോന്ന്ണണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പം ഒരുവിധം ഗോൾഡിന് ഇങ്ങനെ റേറ്റ് കൂടി പോവുമ്പോ എല്ലാവരു അതന്നെ ചൂസ് ചെയ്യുള്ളു അപ്പ അതോണ്ട് ഇൻക്ക് ഇങ്ങനെ തോന്നി.
ആ വെറുതല്ല കൊറെ ഷോപ്പുകൾ ഇപ്പ നല്ലോണം തൊടങ്ങിയിട്ട്ണ്ടേ. ഇപ്പ എവിടെ നോക്കിയാലും പറയണ പോലെ ആ ശെരിക്ക് ജ്വല്ലറീനെ വെല്ല്ണ ഷോപ്പുകളാ അല്ലേ. ഇപ്പ അട്ത്ത് ഞാന് എവിടേ ഹോസ്പിറ്റലിലേട്ട പോയപ്പോ കണ്ടു. ഏഹ് ഒക്ക നല്ല പ ഡിസൈന ഒക്കെ ആയിട്ട് കാശിമാലിം പാലക്കൊക്കെ ഇട്ട് ഞാനിത് ഗോൾഡ് ആണോ ജ്വല്ലറി ആണോന്ന് കൊറേ നേരം നോക്കി ബോർഡ് കാണാണ്ടേ ഡിസ്പ്ലേയിലിട്ട് കണ്ടിട്ട്
ഗോൾഡ് ഏതാ ഇത ഏതാന്ന് മനസ്സിലാവില്ല അങ്ങനെ
ആ ഞാൻ ഫസ്റ്റ് ഇങ്ങട്ടണ്ട് കേറി ചെല്ലുമ്പോ ശെരിക്ക് ജ്വല്ലറിയിൽ അതായത് ജ്വല്ലറിയുടെ ആ ഒര് ഏഹ് ഗ്ലെയസിംഗ് ഇല്ല. പക്ഷെ,
ഉം
ഏഹ് ഗ്ലാസിന്റെ ഉള്ള് കൂടെ ഇങ്ങനെ ഒരു ഈ മറ്റേ നെക്കൊക്കെ ആയിട്ട് വെക്കൂല്ലോ അങ്ങനെ വെച്ചിട്ട് കണ്ടിട്ടേ ശെരിക്കു ഞാന് അഹ് ജ്വല്ലറിയാന്ന വിചാരിച്ചെ.
ഉം ഉം
ആഹ് ഇപ്പ പിന്നെ കല്യാണങ്ങൾക്കു അതെ, ഏഹ് ഗോൾഡ് അല്ലല്ലോ അധിക ഇട് ആഹ് ഇപ്പ സ്ത്രീധനം കൊടുക്കാനൊന്നുല്ലല്ലോ അത് കാരണേ ആ അതെ ചെല സ്ത്രീധനൊക്കെ ഇട്ത്ത് കളയിന്ന നല്ലത്.
അല്ലടി അണക്ക് ജോബിനൊക്കെ നോക്കി കൂടെ
എന്ത് ജോബ്? പൊറ ത്ത് ഞാന് ഉണ്ണീനെ നോക്കാനാരുല്ലെടി
അതെ അപ്പ അംഗനവാടി പോവല്ലേ?
അഹ് കൊർച്ചൂസം പോവുള്ളേ. കൊർച്ചൂസം പോവും കൊറച്ച് കൊറച്ചൂസം പോവും പിന്നെ കൊറച്ചൂസം പോവില്ല. അങ്ങനൊക്കെ മടി പിന്നെ മൂന്ന് മണി വരെയല്ലേള്ളൂ, മൂന്ന് മണി വരെ ഏത് ജോബ ഇപ്പം നമുക്ക് ഓഫ് ലൈനായിട്ട് കിട്ട്, അതുകൊണ്ട ഞാപ്പോ ഓൺലൈ നായിട്ട് ഞാൻ ടീച്ചിങ് ചെയ്യാണ് പർഞ്ഞിലെ.
ആഹ് ആഹ് ആഹ് ആഹ് മൂന്ന് മണി വരെ പിന്നെ വല്ല അണക്ക് വണ്ടി ഓടിക്കാ അറിയോ?
ആ അറിയാ
സ്കൂട്ടി ഓടിക്കാറിയില്ലേ അപ്പൊ അങ്ങനെന്തെങ്കിലും വല്ലാ അതും ഡെലിവറി, ഹോം ഡെലിവറി.
അങ്ങനെയാണെങ്കിലും അഞ്ചുമണി വരൊക്കെ ഇണ്ടാവ്.
അതെല്ലല്ല അത് ഹോം ഡെലിവറി എങ്ങനെ വെച്ചിട്ട നമ്മള് ചൂസ് ചെയ്യണ ടൈമാ. ഇത്ര ഡെലിവറി അവിടെ എത്തിക്കണന്ന് ഇണ്ടാവും അത് നമ്മള ഇഷ്ടത്തിന് നമ്മള് പോ അത്പ്പഎന്താ മീഷോ അങ്ങൻത്തെ എല്ലാത്തിന്റെയും പ്രോഡക്റ്റുകളും. അതെന്താന്നറിയോ ഇവിടെ ഞാന് പ്രോഡക്റ്റ് വേടിക്കുമ്പളേ ഒരു പെണ്ണാണ് കൊണ്ട് വന്നേർഞ്ഞ ആ പെണ്ണെട്ത് കാര്യങ്ങങ്ങള് ചോദിച്ചപ്പോ പറഞ്ഞതാ അപ്പൊ അത് അത്യാവശ്യം നല്ല മെച്ചള്ള പരിപാടിയാട്ടാ. അതെ, പക്ഷെ നല്ലൊരു മെച്ചുള്ള പരിപാടിട്ടോ ഉള്ളത് പറയാലോ അ ല്ലാണ്ട ആ പെണ്ണ് അയിന് നി ക്കില്ലല്ലോ ഇന്ന
ആ ഇിക്കും പിന്നെ അതിന്റെ താല്പര്യമല്ല കേട്ടോ ഒക്കെ അങ്ങനെ ഈ ഷോപ്പിലൊക്കെ നിക്കുക അതുപോലെ ഇങ്ങനെ ഡെലിവറിക്കൊക്കെ നടക്കുക അതൊന്നും ഇഷ്ടമല്ല പിന്നെ നമുക്ക് ഈ പോസ്റ്റ് ഓഫീസ് അങ്ങനത്തൊക്കെച്ചാ പിന്നെയും കൊറച്ചരുതുണ്ട് ആഹ കുറച്ച് സ്റ്റാൻഡേഡ് ഉള്ളച്ച് അങ്ങനത്തെക്കെ ഒക്കും താല്പര്യള്ളു
ഉം
ഇപ്പൊ പോസ്റ്റ് ഓഫീസിന്റെ ഒക്കെയാണെങ്കിൽ കുഴപ്പമില്ല അത് പിന്നെ ഇതാണല്ലേ പോസ്റ്റ് ഓഫീസിന്റെ ഒക്കെ നല്ല സാലറി ഉണ്ട് എല്ലാർക്കും പറയുമ്പോ ഒരു നല്ലൊരു ജോലിയാണ് അങ്ങന
പക്കത് കിട്ടണെങ്കിയ പരീക്ഷ ഏതണ്ട്
ആഹ എക്സാം എഴുതണേ പോസ്റ്റ് ഓഫീസിന്റെ എക്സാം ഉണ്ടല്ലോ ആ അപ്പൊ അങ്ങനത്തൊക്കെ എന്തേലുമൊക്കെണ്ടെ ഉണ്ണിയടെ തീരെ താല്പര്യംക്ക് അത്രയും തല്ര്ല്ലാേ ഇപ്പൊ ടീച്ചിങ്ന്ന് പറയുമ്പോഴും ഇത് കുറച്ച കൂടി സ്റ്റാൻഡേർഡ് ഉള്ള കാരാണ് ഇതിങ്ങനെ ചെയ്യണത് അതേപോലെ പ്രൊഡക്ടിന്റെ ഒക്കെ വന്നപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ചെയ്തില്ല പറഞ്ഞില്ലേ ആഹ നമുക്കൊരു സറ്റി സ്പെഷ്യൽ ആയാലേ നമുക്കൊരു ഇത്ണ്ടാവുള്ളൂ അങ്ങനെ പിന്നെ ഓൺലൈനായിട്ട് ഓൺലൈന ആല്ലോ അ്ലൈ ആയി പോവായാണെങ്കല്ല ഓഫീസ് വർക്കോ അങ്ങനൊക്കെ കട്ടുകയാണെങ്കും ഇപ്പോ ചിലത് നാലര വരക്കുള്ളത്ണ്ട് ഈ കൺസൾട്ടൻസിയോ അങ്ങനത്തൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണെങ്കിലും കൊഴപ്പില്ല
ഉം
പിന്നെ പിന്നെന്താ പിന്നോ ഹോസ് ഹോസ്പിറ്റലുകൾ ഉണ്ടല്ലേ ഈ ദന്തൽ ഹോസ്പിറ്റലുകള് ക്ലിനിക്കുകളൊക്കെ അതല്ലോ അങ്ങനത്തേലൊക്കെ മൂന്ന് മണിവ വരെൊക്കെ ഉള്ളൂ അങ്ങനത്തൊക്കെ കിട്ടഴഞ്ഞാ പോവാ പക്ഷെ
ഉണ്ടാവും നല്ല ജോബി ജോലികൾ ഉണ്ടാവുംട്ടെ അക്കൗണ്ട്സും റിസപ്ഷനിലും അങ്ങക്കെ
ആഹ് അങ്ങനെയൊക്കെ ആണെങ്കിലും മതി പക്ഷെ മൂന്ന മണി വരെെ ള്ളത് നമ്മൾ അത്രയും അന്വേഷിക്കണം പിന്നെ ഇപ്പോ ഒരു ജോലി ഇങ്ങട് എവിടെയെങ്കിലും വേക്കൻസി ഉണ്ടന്ന് അറിയുമ്പോഴത്തന്നെ അവിടെ ആളാവും ഈ കൺസൾട്ടൻസി ഒക്കെള്ള കാരണേ അവര് ഏ എവിടെ ഓഫർ അതായത് എവിടെ വേക്കൻസില്ല വെച്ചെങ്കാ അത് പിടിക്കാനായിട്ടിരിക്ക
പിന്നെന്താ അത് അവർക്ക് അവരുടെ കഞ്ഞൂടിയാണ്
ആഹ് അവർക്ക് ഇപ്പൊ ഒരാളെനെ എങ്ങനെ ആക്കി കൊടുത്ത കഴിഞ്ഞാ അത അറിയില്ലേ അങ്ങനെ ഒരാളാക്കി കൊടുത്ത അതിന്റെ സാലറിയുടെ പകുതി അവർക്ക് കൊടുക്കണം
ആ ഫസ്റ്റ് ആദ്യത്തെ മാസത്തിത്തെ സാലറി ആവും
സ്‌റ്റ മാസത്തെ ആഹ് അങ്ങനെ കൊടുക്കണേ അപ്പൊ അവർക്ക്ൊരു കാര്യമാണ് അപ്പൊ അവര്ത് ചെയ്യൂല്ലോ
രജിസ്ട്രേഷൻ ചിലപ്പോ അവര് പൈസൊന്നും മേടിക്കില്ല സാലറി ജോലി കിട്ടിയാ അവർക്ക് കൊടുക്കും
കിട്ടിയഅവര് പകുതി വാങ്ങും എനിക്ക ഞാാനങ്ങനെ ഫസ്റ്റ് ചെയ്തിണ്ടരുന്നേ ഇപ്പോ ഫസ് അക്കൗണ്ടന്റ ആയിട്ട് ഞാന ഇവിടെ ചെറുതിരുത്തി ഒരു സീലിന്റെ ഒരു ഇതില് അക്കൗണ്ടന്റായിട്ട് കയറിയിണ്ടായിരുന്നു വലിയൊരു ഗോ ടൗണാണ് അത് അവിടെ കേറിട്ട് ആ ചെറുതുരുത്തി അ അപ്പോ അതിന്റെ അപ്പൊ ഫസ്റ്റ് അതിന് സ്റ്റാർട്ടിംഗ് രണ്ട മൂന്നും ആ കൊറോണ ടമിലണ്ടായിരുന്നു കൊറോണ സ്റ്റാർ് ചെയ്തില്ല ആ ടൈമിലൊക്കെ ഉണ്ടായിരുന്നത് അപ്പൊ അവര് ഫസ്റ്റ് ആറായിര ക്ക്യാ അതുണ്ടാർന്നോള്ളു അതിന്റെ പകുതി അവര് വാങ്ങി മൂവായിരം രൂപ അന്നാ ച്ചെങ്കി ആറായിരം രൂപയ്ക്കുള്ളതില് ഒരു മാസം തികച്ചു പോയില്ല അപ്പോഴത്തനും കൊറോണന്ന് നിർത്തും ചെയ്തു അപ്പൊ ഒരഅയ്യായിരം എത്രട്ടാവുന്നോള്ളൂ പക്ഷെ സാലറി ആറായിരാനടെ ഫിക്സ് ചെയ്യ കാരണം അവര് മൂവായിര രൂപ വാങ്ങി നമുക്കാ കെരണ്ടായിരം കഴിഞ്ഞേ കിട്ടുയുള്ളൂ നമ്മള് ബസ്സിന് പോയ ഫി ഇതൊക്കെ നമ്മടെന്ന് കയി കയ്യിന്ന് പോയി അങ്ങനുണ്ടായി പിന്നെ പിന്നെ പട്ടാമ്പി കേറി അല്ല എന്നാലും ജോലിയൊക്കെ ചെയ്യാനുള്ള ഒരി ഇത് കിട്ടിട്ടോ
അല്ല കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് വീട്ടിക്കൊന്നും സഹായിക്കാ പറ്റില്ലല്ലോ സഹായിക്കാൻ പറ്റായക്കൊന്നുംല്ല അഹ് എന്നാലും നമുക്ക് കൊടുക്കണേന് ഒരു ഇത്ണ്ടാവൂല്ലോ
ഉം ഹം
നമുക്ക് കല്യാണത്തിന്റെ ഒക്കെ കഴിഞ്ഞ കഴിഞ്ഞാല് നമുക്ക് നമ്മുടേതായ കുറെ ഇത് വരും വീട്ടിലാണെങ്കിൽ അപ്പ അപ്പ ചെയ്യുമ്പോ ഇങ്ങനെ കൊടുക്കാലോ തന്നെ എന്നാലും ഞാൻ കൊടുത്തണ്ടാർന്നുട്ടോ ഞാന് ഒരു പ്രഗ്നന്റ് ആയിട്ടും എട്ട് മാസം വരെക്കെ എൽ ജിക്ക് പോയിട്ട്ണ്ടാർന്നു.
അതെന്നെ
കേറി ആ എട്ടു മാസം വരെക്കെ പോയിണ്ട് അതൊ ക്കെ കിട്ടിയതൊക്കെ ഞാന് ഈ കല്യാണത്തിന് കുറച്ച് അത്ര ചെലവോന്നും ഉണ്ടായില്ല എന്നാലും ഞാനൊരു ഏഹ് വർക്കൊക്കെ വർക്കിനൊക്കെ കേയറിയപ്പോ കുറിയിലൊ കൂടിണ്ടാർന്നേ അപ്പൊ അതിന്റെ പൈസ കൊടുക്കാൻ വേണ്ടിട്ടൊക്കെ ഞാന് എട്ടാം മാസം വരൊക്കെ പോയിട്ട് അതിന് വേണ്ടിട്ട് മാത്രല്ല ഞങ്ങനെ എന്തായാലും വെറുതെരിക് ക്കണ്ടല്ലോ എത്ര വലിയ കുഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ എങ്ങനെ പോയതാ പിന്നെ ഉണ്ണ്യേട്ടൻ രാവിലെ അങ്ങ്ട് കൊണ്ടാക് കും വൈകിട്ടെന്നെ എടുക്കൻ വരും ഞാനവിടെ പോയി ഇരിക്കണുവർക്ക് ചെയ്യണു അത്രേ വേണ്ടുള്ളേ
എത് ബൈക്കിലോ കാറിലോ
ആ ബൈക്കില്
ബൈക്കില് ബൈക്കിലൊക്കെ പോവാൻ പറ്റോ എത്നപ്പം പോ
ആഹ് ഞാന് അഞ്ച് ആ അഞ്ചു മാസല്ല ആ ഫസ്റ്റ് മൂന്നു മാസം മാത്രേ തന്നെ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളു നാലാമത്തെ മാസ ആയപ്പോ പിന്നെ ഇങ്ങനെ പോല തുടങ്ങി ബസ്സില് പോകും ആ അല്ലാണ്ട് ആ ഫസ്റ്റ് ഒക്കെ ബസ്സില പോയന്ന് തോന്നണു കാരണം ഒന്നും ഇങ്ങടെ സെറ്റ് ആവണ വരെ നമു ക്ക് ബൈക്കിൽ അങ്ങനെ പോകാൻ പാടില്ലല്ലോ പിന്നെ അഞ്ചു മാസം കഴിഞ്ഞപ്പഴാന്നന്നു തോന്നുന്നു ഇങ്ങനെ വണ്ടിയിലാക്കിയത് വൺ സൈഡ് ഇരുന്നിട്ട് ഇങ്ങനെ പോകും അരു നല്ല കൊണ്ടോകും അങ്ങനെ അ പിന്നെ ചേച്ചിയൊക്കെ അങ്ങനെ ഇരുന്നിട്ടുണ്ട് ഒക്കെ പറഞ്ഞുണ്ടായി
എന്താണ് ബൈക്ക് എട്ട അഞ്ചു മാസം കഴിഞ്ഞപ്പോലെ അഞ്ച് അഞ്ചാം മാസം കഴിഞ്ഞപ്പോ അല്ലേ അവര്
ആഹ് അങ്ങനെ
പിന്നെ ഹലോ പിന്നെന്താ ഹലോ പറ
ആഹ് അങ്ങനെയൊക്കെയാ പറയ അപ്പൊ അതോണ്ട് പിന്നെ ഓഫ്ലൈൻായിട്ടൊന്നും നോക്കാത്തെ ഇഞ്ഞിഇപ്പോ കുട്ടി ചെറുതു അല്ലേ അപ്പൊ അവനെ നോക്കാനാഴച്ച വേറെ ആരും ഇല്ല അമ്മക്ക് ക്കാണെങ്കി ഇവിടെയും വർക്കൊക്കെ ഉണ്ടങ്ങ് പോണം അവിടത്തെ അമ്മയ്ക്കൊരാട് ടും ഇതൊക്കെണ്ട് അപ്പൊ അവിടക്കും പറ്റില്ല ആക്കാന് പറ്റില്ല പിന്നെ എല്ലാവരും വർക്കിന് പോണരാ പിന്നെ ഇപ്പ നമ്മളിപ്പ അത്ര കഷ്ടപ്പെട്ടിട്ട് ഇതായിട്ട് കുട്ടീനെ വെറുതെ അവിടെ ഇവിടെ ആക്കിട്ട് പോകണ്ട ആവശ്യല്ലല്ലോ അത്രക്കുള്ള ബുദ്ധിമുട്ടൊന്നുംല്ല അല്ലെ ഓൺലൈന ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഇത് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യാ ക്കെ കിട്ടണ്ടല്ലോ ഇതകുമ്പോ നമ്മുടേതായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആവണ ഉണ്ട് നമ്മുക്ക് കയ്യില അത്യാവശ്യം പൈസ കിട്ടണമണ്ട് നമുക്ക് സഹായിക്കാനൊക്കെ പറ്റണണ്ട് അപ്പൊ അതൊക്കെ തന്നെ നല്ലത് ഇതാമ്പം കുട്ടീനെ അരെയടുത്തേൽപ്പിക്കും വേണ്ട നമുക്കൊരു സമാധാനത്തോടെ ഇരിക്കാം
അല്ല അത്ണ്ട്ട്ടോ നമ്മുക്ക് ഒരു ആശ്വാസം അത് പോണോർക്ക് ഒരു സ്വസ്ഥത ഉണ്ടാവില്ല
അതെ
ഉം